കേ
ആഹ് കേക്ക്ന്നുണ്ട് ഞാൻ പറയുന്ന കേക്ക്ന്നുണ്ടോ നിനക്ക്
കേക്കാ
ആഹ് പിന്നെ എന്തൊക്കെയുണ്ടെടി.
എല്ലാം സുഖം മഴയാ ഇന്ന്
ആഹ് രാവിലൊട്ട് മഴയല്ലേ.
അതേ കാലവർഷം വന്നു.
കാലവർഷം ആ അവിടെ മീനൊക്കെ കിട്ടുന്നുണ്ടോ.
മീനിന്ന് മീങ്കാരൻ പർഞ്ഞത് നാളത്തൊട്ട് മീൻ കാണത്തില്ല കൊറവായിരിക്കും ന്ന്.
ആഹ് ഇന്ന് തൊട്ട് ട്രോളിങന്ന് ന്നൊക്കെ പറയുന്നു ഇവിടെ ഇങ്ങന പറയുന്ന കേട്ട്.
അതെ അതെ ട്രോളിംഗ് തുടന്നങ്ങുവാന്ന് പറഞ്ഞു.
തുടങ്ങുവ ഇനിയാണ് ഉണക്കമീന്റെ ഉണക്കകൊഞ്ചിന്റെക്കെ ചെലവ്.
അതെ ഇവിടെ പിന്നെ ഒണക്കമീനത്ര താല്
താല്പര്യം ഇല്ലയോ യ്യോ വടെ. ച്ഛന് ഒണക്കമീനും പപ്പടം ഉണ്ടെ പിന്നെ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട. ചോറ് തിന്നാൻ ഓ ഭയങ്കര ഇഷ്ടമാ.
വടച്ഛന് ഇഷ്ടവേ അല്ല.
ഇഷ്ടായല്ല ഏഹ് ഒണക്കമീൻ. എനിക്കിഷ്ടവ എനിക്ക് ഈ ഒണക്കമീൻ ഇഷ്ട പക്ഷെ. നമുക്ക് സ്മെല്ലൊന്നു ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റു മുള്ളോട്ത്ത് തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും.
അതാണാ വീട് കേറുമ്പ
വീട്ട് കേറുമ്പഴേ ഒണ ണക്കമീനായിരുന്നു ഇന്ന് ഏഹ് ഇവിടെ അച്ഛന് പപ്പടം ഭയങ്കര ഇഷ്ട്ടാ രണ് ചോറും പപ്പടവും വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടി കൊടുത്ത കഴിഞ്ഞാ പിന്നെ അത് മതി കൂടുതലൊന്നും വേണ്ട.
ഇവിടെ ഞങ്ങളച്ചന് പപ്പടം ഇഷ്ടമല്ല.
യ്യോ ഇത് നേരെ തിരിഞ്ഞാന്നല്ലോ രണ്ടിടത്തും.
അതെ അതെ അച്ഛന് പപ്പടം തിന്നത്തെ ഇല്ല.
അയ്യോ ഇവിടെ ഇവടെ പപ്പടം നമ്മള് അ് ഇവിടെ വല്ല്യ കവർ പപ്പടാ വാങ്ങിക്കുന്നെങ്കിൽ. അച്ഛൻ മാത്രായിരിക്കും തിന്നത് ഈ കൊച്ചു കവർ പപ്പടം. കൊച്ചു കവറ് പപ്പടം വാങ്ങിച്ചാല് രണ്ടു നേരായിട്ട് അച്ചന് കഴിക്കാനേ ഒള്ളു. അത്രക്ക് ഇഷ്ടം.
ഉം എനിക്ക് ഭയങ്കര ഇഷ്ടവാ
എനിക്ക് അത്രക്ക് ഇഷ്ടമല്ല ഒണ്ടേ കഴിക്ക്യും. അതേ ഒള്ളൂ എനിക്ക് പിന്നെ പരിപ്പ് വേണം പപ്പടത്തിന്.
എനിക്ക് എനിക്ക് പപ്പടം വേണം എല്ലാത്തിൻ്റെം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ
ആഹ് പപ്പടം.
നിങ്ങനെ ചുട്ടൊക്കെ തിന്നും പപ്പടം.
ഞാനിതുവരെ പപ്പടം ചുട്ടാ കഴിച്ചിട്ടില്ലാ. അത് നമ്മളെ ഏഹ് പപ്പടം എങ്ങനാ ചുടുന്നേ.
ഒന്നെങ്കി തീക്കനലിൽ ഇടുവാണങ്കി അങ്ങനെ അല്ലെങ്കി ഗ്യാസി വെക്ക്യുവാണെങ്കി ങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച് പെട്ടെന്ന് വെച്ച് കൊടുക്കണം ങ്ങനെ പൊക്കി പൊക്കി പൊക്കി പൊക്കി ഇങ്ങനെ കൊടുക്കണം.
അവര് തനിയെ പൊങ്ങി വര്യോ എണ്ണ വേണ്ടേ.
വേണ്ട വേണ്ട. ഡയറക്റ്റ് തീയിലോട്ട് അങ്ങനെ വലുതായിട്ട് പൊങ്ങത്തില്ല.
ആന്നോ.
വൽതായിട്ട് പൊങ്ങത്തില്ല പക്ഷെ. എല്ലാത്തില് ങ്ങനെ ഒരു കുമള വരു എല്ലാ ഭാഗത്ത് അത് വരുന്നോ നോക്കണ ഇല്ലെങ്കി അത്. എല്ലായിടത്തും തീ എത്തിയില്ലെങ്കി വേവാത്ത പോലിരിക്ക്യും.
കുരി ആണോ അ നമ്മള് എണ്ണയിലിട്ട് പൊക്കുന്ന കൂട്ടത്രയും പൊങ്ങത്തില്ലല്ലേ.
പിന്ന അത്രയും പോലും പൊങ്ങത്തില്ല ഇത് കുഞ്ഞ് കുഞ്ഞ് ങ്ങനെ കുമള കുമള ആയിട്ട് വന്നിരിക്യും
ഇരിക്ക്യത്തൊള്ളോ ഞാൻ ഏഹ് എവിടക്ക്യോ. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പക്ഷെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ല
ചുട്ട പപ്പടം നല്ലേ ഈ ഇതുണ്ടല്ലോ നമ്മുടെ പക്കട ഉണ്ടല്ലോ
ആഹ് പക്കട ആഹ്
പക്കട എടുത്തിട്ട് പപ്പടം എടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിട്ട് അങ്ങ് വെച്ച് കൊടുത്ത വെക്കുന്നത് ഇങ്ങനെ പൊക്കി പൊക്കി പൊക്കി ഓരോ ഭാഗം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം നീക്കി നീക്കി കൊടുക്കണം
നീക്കി നീക്കി ആ മനസ്സിലായി മനസ്സിലായി നമ്മള് ഏഹ് വാഴയിലൊക്കെ ഏഹ്
ആഹ് അത് തന്നെ ആഹ് അങ്ങനെ എന്ന വെച്ചാ എല്ലാ സൈഡും എത്തണം ഇങ്ങനെ നീക്കി നീക്കി അപ്പുറം ഇപ്പറം തിരിച്ച് തിരിച്ച് തിരിച്ച് പെട്ടെന്ന് എടുക്കണം
എടുക്കണം ആഹ്
ല്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞത് നമുക്ക് തിന്നാനേ പറ്റത്തില്ല
പറ്റത്തില്ലന്നോ കരിഞ്ഞു പോയിട്ടുണ്ടോന്ന് തോന്നുന്നല്ലോ നിന്റെ സംസാരം കേട്ടിട്ട്
ന്ന് വെച്ചാല് നമ്മള് അത്ങ്ങനെ ചുടുമ്പോ സൈഡോക്കെ ഇങ്ങനെ കരിയും അത് നമ്മള് അത്രയും കളയേണ്ടി വരും ഉം അയിനെക്കാട്ടന്ന് പെട്ടെന്ന് എടു ആഹ് അതെ അതെ
ആഹ് അതേപോലെ
ഞാൻ ഗ്യാസ് ഓണാക്കി എണ്ണയൊ ക്കെ ചൂടാക്കി ഏഹ് ഇട്ട് ഉണ്ടാക്കുന്നത്ര ക്ഷമയില്ലെങ്കിൽ ഞാൻ പെട്ട ട്ടെന്നിങ്ങനെ ചുട്ടങ്ങെടുക്കും
ചുട്ടെടുക്കും ആഹ് മനസ്സിലായി മനസ്സിലായി
ആഹ് ഇവിടെ ആർക്കും വേണ്ട പപ്പടം എനിക്ക് മാത്രം മതി
ആഹ് ചക്കക്കുരു ചുട്ട് കഴിച്ചിട്ടുണ്ടോ ചക്കക്കുരു
ചക്കക്കുരു പണ്ട് കഴിച്ചിട്ടുണ്ട്
ആഹ് ഞാമ് ഉം ആഹ് എനിക്കും ഞാൻ അപ്പയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കേ അവിടെ അപ്പ ഇങ്ങനെ ചു ട്ട് തന്നിട്ടുണ്ട് ഇടക്ക് നമ്മള് രാവിലെ ഒക്കെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കൊറച്ചു നേരൊക്കെ ഇരിക്കുവല്ലേ ചോറ് കഴിക്കുന്നതിന് മുന്നേ ആഹ് പക്ഷേങ്കില് നല്ല ടേസ്റ്റാണ് നല്ല ആഹ് എന്തിന്റെ ടേസ്റ്റ്ന്ന പറയാനിട്ട് പറ്റത്തില്ല നല്ല ഒരു നല്ല സ്വാദാ
ഏഹ് ഞാൻ പക്ഷെ ഒരു വട്ടെന്നു കഴിച്ചിട്ടുള്ളട്ടോ എനിക്ക് പക്ഷെ ഇപ്പഴും ഓർമ്മയുണ്ട്
ആഹ് നല്ല പക്ഷെല്ലാ ചെലത് വയറ്റിന് പ്രശ്നവാട്ടോ ചക്കക്കുരുവേന്ന് പറയുമ്പഴത്തേക്ക് ആഹ് ചക്കക്കുരുവേ എന്ന് പറയുമ്പഴത്തേക്ക് വഴറ്റിന് പ്രശ്നവായിരിക്കും
ഉം മറ്റേ പറങ്ങാണ്ടി
പറങ്ങാണ്ടി ആഹ് അത് കഴിച്ചിട്ടുണ്ട് അതില് വല്യ വല്ല്യ രസകരയിട്ടൊരു സംഭവോണ്ട് എന്തന്ന് വെച്ചാലേ ഏഹ് ആയങ്ങ ടെ അമ്മ സമയത്ത് തലേന്ന് പോവുല്ലോ ഇവ്ട്ന്ന് മ്മ തലേന്ന് രാവിലെ പോയി ട്ട് പിറ്റേന്ന് രാത്രിയിലാണ് വെര്ന്നത് അന്നേരം ഏഹ് ഞാനും അച്ഛനും ചേട്ടനും മാത്രേ ഒള്ളൂ വീട്ടില് ഏഹ് നമ്മള് തന്നെ പാചകം നമ്മൾ മൂന്നു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ ചെയ്യും ഞങ്ങള് ങ്ങനെ സഹായൊക്കെ ആയിട്ടൊക്കെ നിക്കൊക്കെ ചെയ്യുവേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ത്ത് ഏഹ് ഞങ്ങടെ വല്യച്ഛൻ അതായത് അച്ഛന്റെ ചേട്ടൻ കൊണ്ടുവന്ന് ഏഹ് വന്നപ്പഴത്തേക്ക്‌ വീ ട്ടി കാണാൻ വന്നപ്പഴത്തേക്ക് ഒര് കവറ് പറങ്ങേണ്ടി കൊണ്ടുവന്ന് കെട്ടോ
ആഹ്
അന്നേരം അച്ഛനിങ്ങനെ ചോയ്ച് പിള്ളാരെ നിങ്ങൾക്ക് പറങ്ങാണ്ടി ചുട്ടത് വേണോന്ന് ചോയ്ച് പ്പഴത്തേക്കും നമുക്കറിയാലൊ ഭയങ്കര ടേസ്റ്റ് ആണന്ന് അന്നേരം ഞങ്ങള് പറഞ്ഞു ആഹ് വെച്ചാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞേ
ഉം
അങ്ങനെ ഇര്ന്ന് എന്തുവാ നമ്മുടെ വീട് നിനക്കറിയാവല്ലോ ബാക്കിലോട്ട് എടപ്പില്ല സ്ഥലവില്ലല്ലോ ആഹ് അന്നേരം മുറിയ്ടെ അതായത് മുറിയുടെ ജനല്നോട് കൊറച്ച് ഭാഗം കഴിഞ്ഞാല് മതിലാ അതായത് ഒരു ഒരാക്ക് രണ്ട് പേർക്ക് നിക്കാം കഷ്ടിച്ച് നിക്കാം രണ്ട് പേർക്ക് അന്നേരം ഞങ്ങ്ക്ക് അവിടെ അടുപ്പ് കൂട്ടാനായിട്ടുള്ളൊര് എടവൊള്ളൂ അകത്താന്നെങ്കില് പൊഹയായി പോത്തില്ലേ വീട്ട് മൊത്തം പൊകയായി അങ്ങനെ ഞങ്ങള് അടുപ്പ് കൂട്ടി ഏഹ് അച്ഛനിങ്ങനെ ച്ചോ കത്തിച്ച് കത്തിച്ച് കനലൊക്കെ ആയിട്ട് ഞങ്ങള് ഇട്ടേ ഇ ട്ടങ്ങോട്ട് കഴിഞ്ഞ് കൊറച്ച് നേരമായണകെ ഒന്നു ഒരനക്കൂല്ലാ ട്ടോ സാധാരണ നുമുക്ക്ത്ങ്ങെനെ ചുട്ട് വരുമ്പഴ്ത്തേക്ക് ഒരു മണം വരണ്ടേല്ല്യോ
ഉം ചെര്യാ
ച്ഛൻ പറഞ്ഞു ഇങ്ങെനെ ഒരു മ മരണം അല്ല മണം വരുന്നൂന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് കൊറ്ച്ച് ർച്ചേരം കഴ്ഞ്ഞപ്പഴ്ത്തേക്ക് അച്ചൻ പറഞ്ഞു നമുക്കൊന്നു എളെക്കി നോക്കാന്ന് പറഞ്ഞു ഇങ്ങെനെ തീയ്ടെ കനൽനാത്ത് ഒന്ന് എളക്കി നോക്കാങ്ങട്ട് അങ്ങോട്ടെളെ ക്കി നോക്കിയതേ ഓർമ്മയൊള്ളു അങ്ങ് കരിഞ് പുക മോൾലോട്ട് കേറി
ഉം
കരിഞ്ഞ പൊകയെന്ന് പറഞ്ഞാല് ജെന്റെല് മൊത്തം കറ്പ്പായി ജെന്റെലും ജെ ന്റൽനോട് ചേർന്നുള്ള വീടിന്റെ നമ്മ്ടെ വീടിന്റെ റൂമിന്റെ വ ഫി ത്തി ഉണ്ടല്ലോ പൊറത്തെ ഫിത്തി പൊറത്തെ ഫിത്തി മൊത്തവും കരിയായി കാരിയായി നമുക്ക് എന്തോ ചെയ്യണന്ന്റിയുമ്പോ ഞാനും അച്ഛന്റെ ചേട്ടനും മാത്രല്ലേ നമ്മൾ അതിൽ നിന്ന് പേടിച്ച് പോയി കാര്ണം വീടെല്ലാൾക്കാടെ കരിഞ്ഞ് പോയാലേ ഈ റൂഫിനോട് ചേർന്ന് ല്ല നമ്മുടെ റീഡിങ്ങിന്റെ എട്ക്ന്ന് അതിനോട് എല്ലാ കറണ്ട് പോകുന്ന സാധനത്ത് നമുക്ക് എന്തുവാ ചെയ്യണംന്ന് അറിയാമേ പിന്നെ ഞങ്ങളത് കനല് കെട്ട് ആഹ് ക കണല് അണച്ചിട്ട് നമ്മളങ്ങ് പറങ്ങാണ്ടി പൊറത്തെട്ത്ത്‌ പൊറത്തെട് ത്തപ്പഴത്തേക്ക് ഇതിനകത്തൊന്നും സാധനമില്ല
അതെന്താ
ഒരെണ്ണം നമുക്ക് പൊട്ടിക്കാനില്ല അന്നേരം പിന്നെ നമുക്കല്ലാ അങ്ങ് സങ്കടായി ഞങ്ങളുടനെ എന്തെയ്തെന്നറ്യൊ വെല്ല്യച്ചെനെ വിളിച്ചു
ആഹ്
വല്ല്യച്ചനെ വിളിച്ചെപ്പ പറയാന്നേ മക്കളേ അത് ചുടാനൊന്നും കൊള്ളത്തില്ലായിര്ന്ന് വെള്ളത്തിട്ടെ പറങ്ങാണ്ടിയായിര്ന്നെന്ന്
അയ്ച്ചേ
ഈ വെള്ളത്തിട്ട പറങ്ങാണ്ടി നമുക്ക് ചുട്ട ചൂടാം കൊള്ളത്തില്ലാ
അയ്യോ കഷ്ടായ്പ്പോയ്
ആഹ് ഇത് മറ്റേ പെയിന്റാെക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്ക്ന്നെ കറേ
ഓഹ് മൻസ്
ആഹ് അതല്ല നമ്മൾ ചുടാനായ്ട്ട് എട്ക്കത്തില്ല നമ്മടെ വീട് മൊത്തം നാശമായി നമ്മള് മെനെക്കെട്കെയും ചെയ്ത്
കൊണ്ട് വന്നേ എന്തിനാ പിന്നെ
എന്തിനാന്ന് ചോയ്ച്ചാ വല്യച്ചനറിഞ്ഞൂടാ വീട്ടിൽ ഇര്ന്നപ്പോഴ്ത്തേ ഇങ്ങോട്ട് വര്ന്ന വഴിക്ക് ഇങ്ങെട്ത്തോണ്ട് പോരുന്ന് അല്ലെങ്കി നമുക്ക് ഈ പറങ്ങാണ്ടി മുഴുവെനെ അവടെ കൊണ്ടാേയ് കൊടുക്കാലോ വിപണിയിലൊക്കെ കൊ ണ്ടോയി കൊട്ക്കാം
ആഹ് ശെരിയാ
അങ്ങെനെ ആഹ് അങ്ങെനെ വെല്ലോം ഉദ്ദേശിച്ചായിരിക്കും കാരണം വല്യച്ചനിങ്ങെനെ വര്മ്പഴ്ത്തേക്ക് ചെലപ്പോ ഇങ്ങെനെ പറങ്ങാണ്ടീ പാക്ക് ഏഹ് അങ്ങനെ എന്തേലാെക്കെ കൊണ്ട്‌വരും കൊട്ടപ്പാക്കായ്ട്ടോ അവിടൊള്ളത് ഇങ്ങനെ വൃ ത്തിയാക്കിയത് വല്യച്ചന് ഓ ഓ വിപണിയിലൊക്കെ കൊണ്ടോയ് കൊട്ക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരും എന്ന ഇവിടന്ന് അച്ഛനോ വല്യച്ഛനോ കൊണ്ട് പോയി ഇവിടെ കൊണ്ടോ വിൽക്കുവല്ലോ നമുക്ക് ഇവിടെ അടുത്താ വിപണിയേ
ഉം ശരി
ആഹ അങ്ങനെ ഈ ചുട്ടുന്നകാര്യം പറഞ്ഞപ്പോഴത്തേക്കാ ഈ പറങ്ങാണ്ടിടെ കാര്യ ഓർമ്മവന്നെ
ഇവിടെ പണ്ടിങ്ങക്ക് അമ്മമ്മ ചുട്ടു തരുവായിരുന്നു
ആണോ
ഇവിടെ ഇവിടെ ഇവിടെ കൊ കൊറേ ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഉള്ള ഒരു അയ്യത്ത് ഇഷ്ടം പോലെ ഇങ്ങനെ മരങ്ങളുണ്ടായിരുന്നു പ്പൊ നമ്മളിങ്ങനെ പോയി പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് മ്മള് ചുട്ടൊക്കെ തിന്ന്
തിന്നായിരുന്നോ ഇവിടെ ഒന്ന് രണ്ടാക്കെ ഉണ്ടെങ്കിൽ നമ്മള് മറ്റേ നമ്മള് ചോറ് ഓ വെക്കുന്ന കാനലിയോ
ആഹ് ഞാൻ അങ്ങനെ ഇട്ട് തിന്നത്തേ ഒള്ളു അല്ലാതെ ഇതിനായിട്ട് തീ ഉണ്ടാക്കാറൊന്നല്ല അങ്ങനെ നമ്മളെ അടുപ്പ് കത്തിക്കുമ്പൊ
പ്പ അങ്ങനെയൊക്കെ ചെയ്ത പക്ഷെ ഇവ്ടെ വീടും സമയം നാശാവാണ്ട് നിന്നതി
അതെ അതെ
അത് ഇപ്പോഴും ഉണ്ട് ജനലിനകത്ത് കറാ ജനലിന്റെ ഗ്ലാസ്സ്ൽ അത് പോത്തില്ല
ആഹ ശരിയ
ആ കറ നമ്മള് പെയിന്റടിച്ച് പ്പോഴത്തേക് ഇങ്ങനെ അവരോട് പറഞ്ഞായിരുന്നു ന്നിട്ട അവര്റഞ്ഞു ഈ കറന്നും പോവേല്ല ജെനലിമ്മള് ഗ്ലാസ്സിന് പെയിന്റ് അടിക്കത്തില്ലല്ലോ
ഓ ശരിയാ
അതരം ജനലിപ്പഴും ഇരുണ്ട് തന്നെയായിരിക്കുന്നെ അങ്ങനെല്ലാലോ അബദ്ധങ്ങള് പിന്നെ അത് ഓർക്കുമ്പോ നമുക്ക് ചിരിക്കണോ കരയണോന്ന് അറിയാൻ പറ്റത്തില്ല അന്ന് ഞങ്ങള് പ്രതീക്ഷ നമ്മള് പൊടിയാന്നല്ലോ
അതെ
തിരിച്ചു അമ്മ അന്ന് പൊങ്കാലയുടെ അന്നമ്മളിതെല്ലാം ചെയ്യുന്നത് അമ്മ വീ ട്ടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് വീട് മൊത്തം കത്തിയ സ്മെല് കരിഞ്ഞ സ്മെല് അകത്തോട്ട് കയറി വന്നപ്പോഴത്തേ അപ്പോഴത്തേക്കച്ചോമ അമ്മയ് അമ്മ പേടിച്ചു ഗ്യാസാണോ എന്തുവാ ചെയ്ത് മൂന്ന് വേര ഏൽപ്പിച്ചിട്ട് പോയല്ലയോ
ഗ്യാസ് പൊട്ടി വെല്ലോ തെ
മൂന്ന് പേരെ പോയ ആ മൂന്ന് പേരായിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചോണ്ട് പോയണ്ട് അമ്മയ്ക്ക്ങ്ങ് ഭയങ്കര അതായിരുന്നു എന്തോ ചെയ്തു വെച്ചേക്ക്ന്ന് എന്നുള്ളതെയ്
ന്നിട്ട് പറഞ്ഞോ
അന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അന്നേരം പറഞ്ഞ് നിങ്ങളൊക്കെ അല്ലാതെ ആരെങ്കിലും ഈ പണി ചെയ്യുവോ ഇതിനായിട്ട് ഇങ്ങനെ കനലൊന്നും കൂട്ടേണ്ടകാര്യല്ലല്ലോ നമ്മളന്തങ്കിലും അടുപ്പയിൽ വെക്കുമ്പോഴ്തേക്ക് കൂട്ടത്തില് ൻ്റെമ്മ ചോദിച്ചുആ പക്ഷെ നമ്മക്ക് മൂന്ന പേർ ക്കളിങ്ങനെ അടുക്കളേക്കേറി ഒര് പരിചയൊന്നുല്ല
ശെരിയാ
ആഹ് പരിചയല്ലാത്തത് കാണിച്ചാ നമുക്കിപ്പം പിടി കിട്ടി പഠിച്ചു ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതേ
തെ
അ ന്നാ ശരി ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ നിന്നെ ശരി എന്നാ ശരി